ഹലോ
ഹലോ
ഹലോ കേ-
ആ കേക്കുന്നു ആഹ കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ അവിടുത്തെ ഉത്സവം അവിടുത്തെ എങ്ങനെയാ ഉത്സവം പറയടുപ്പ് അതൊക്ക എങ്ങനെയന്ന് പറയാമോ
ആ ഇവിടെ ഒരു മാസത്തെ പറയടുപ്പാ ഇവിടെ നടക്കുന്നത്
ഒരു മാസം
ഉം
ഇങ്ങനെ എല്ലാ വീട്ടിലും ചെന്ന് പറയിടും
പതിനാല് കര ആഹ പതിനാല് കരകളുണ്ട് ഓരോ കരകളിലും ഓരോ- പറ്റേ തിരിച്ചുള്ളത്
ഓ ഓ ഓ
ഏ ഇത്ര ഏരിയ തിരിച്ചുള്ളത് ഉണ്ട് അപ്പോം അവിടെയൊക്കെ ഒരു മാസമായിരിക്കും ഒരു- ഒരു ഒരു മാസം അങ്ങനെ ഒരു ഒരു മാസ അ. ഒരു മാസം കഴിയുമ്പോഴത്തേക്കിന് ഒരു പറ കഴിയും. പിന്നെ അവര് പറ കഴിഞ്ഞിട്ട്. പിന്നെ. വാഹനഘോഷയാത്ര പിന്നെ ഉത്സവം അങ്ങനെയൊക്കെയാണ്.
ഉം ഉം.
ഉം.
ഉത്സവത്തിനെക്കെ മറ്റെ ഡ്രസ്സ് കോഡൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോവുവ. ഡാൻസ് കളിക്കാനൊക്കെ കെക്ക്.
ഡാൻസ് കളിക്കാനൊന്നും പോത്തില്ല ഹ ഹ ല്ല പക്ഷെ നേരത്തെ പോവായിരുന്നു ഇപ്പ പോത്തില്ല.
ആഹ. ഇവിടെ.